ഹലോ എന്തുട്ട് ആഹ് കേൾ ക്കുന്നുണ്ട് ആഹ് പ്പ ഏഹ് ആ സ്കൂൾ ആ സ്കൂളൊക്കെ പഠിച്ച ല്ലേ സ്കൂൾക്കൊക്കെ പോയി ട്ട്ണ്ട്ല്ലലേ ഹലോ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടല്ലോ ല്ലേ അറിയ ആഹ് ഏഹ് അവിടുത്തുള്ളൊൾക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ നോക്കട്ടെ ആ പിന്നെ എത്ര ഫ്രണ്ട്സ് ഉണ്ടായി എന്തേലൊക്കെ സംസാരിച്ചാ പോരെ ഏ ഹലോ ആ എത്ര എത്ര ആൾക്കാര് ണ്ടായിരുന്നു ആ
ആഹ് കൊറച്ച് പേരുണ്ടായിരുന്നു. അതിപ്പോ പറ്റത്തില്ലാ എത്ര പേര് കൊറേ പേരുണ്ടായിരുന്നു ഇപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കയാണ്
ആ അതെ അതെ ആഹാ എന്തായിരുന്നു വർക്ക് ചെയ്യണേ
ഇപ്പോ ഇൻവെൻടറിയില് വർക്ക് ചെയ്യാണ് ഡാറ്റ എൻട്രി
ഓക്കെ ആഹ് എങ്ങനെ പോന്നു
ഓഹ് അടി അടിപൊളിയാണ് പക്ഷെ ഇന്ന് ലീവ് എടു ന്തോ സുഖയില്ലാ അപ്പോ ലീവ് എടുത്തു ആഹാ
എന്ത് പറ്റി
ആ ഫുഡ് ശരിയായില്ല അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ
ഓ ആയിക്കോട്ടെ ആ വീട്ടില് വേറെ ആരൊക്കെണ്ട്
വീട്ടില് പപ്പാ അമ്മാ ചേച്ചി ഞാന് ചേച്ചിനെ കെട്ടിച്ച് വിട്ടു
ഓക്കെ ആ ആ ബാച്ച്ലറ ആണല്ലേ ആ ഇവിടെ എനിക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബന്ഡ് ആ ഉമ്മ ഉപ്പ പിന്നെ നാത്തുമാര് അല്ലാവരു ഉണ്ട് ഇവിടെ ഞനു പോവുന്നു സുഖായിരിന്നു ആ ഓ ക്കെ
ന്ത്യ്യുന്നു എല്ലാ സ്കൂളിലും വർക്കിനൊക്കെ പോയോ ഹ്
ആ മോ സ്കൂൾ പോയി മോളുണ്ട് മോളെ ഒറക്കിക്കൊണ്ടി രിക്കാണ്
ആ അ ആ പ്പെഞ്ഞി ഉ കുഞ്ഞിമോളാണോ
അതെതെ കുഞ്ഞുമോളാണ് ആ ആ പിന്നെ വീട്ടില് അമ്മക്ക് ക്കെ അച്ഛനും സുഖല്ലേ
ആ എല്ലാർക്കും സുഖാണ് ഞായിപ്പൊ നാട്ടിലാ എന്നിരുന്നാൽ തില്ലാതെ എർപ്പോവ്ട്യാ ഔ
എവിടേണ് എവിടെയാണ് വർക്കെയ്യ്ന്നെ
ത്താണുള്ളത്
ഉം കേരളത്തിന് പൊർത്ത്ർഞ്ഞ് എവ്ടെ
ആ കർണാടക
ആ കർണാടകയിലാണ് കർണാടകയിലെവ്ടെ
കണ്ണാട് ബാഗ്ലൂരാണ്
ആ ബാഗ്ലൂരാണ് വർക്കെയ്യ്ന്നെലെ ആ ബാഗ്ലൂരൊക്കെ ഭ ആ ഭയങ്കര ഇഷ്യു ആണ്ന്നൊക്കെ പറയ്ന്നെ ഏക്കാ
ആ എന്ത് ഇഷ്യു?
അ അല്ല ഡ്രഗ്സ് അങ്ങനെയ്ള്ളെക്കെ വേണെങ്കില് ആ അങ്ങനെ ആ ഓ അതേലെ ആ അങ്ങ്ൻത് ലൊന്നും ചെന്ന് പാ പെടാതിര്ക്കാ ഏ പിന്നെ ആ
ഏ നമ്മളയ്ന് ഇവിട് ന്ന് എട്ട് മണിക്ക് ഡ്യൂട്ടിക്കേറിയ വൈന്നേരം ഏഴ് മണി ക്കറെങ്ങ്ന്നേ അയ്ന്റെടക്ക് എവടെ ഇതൊക്കെ തൈമ് പാെറത്ത് പോവാം പോലും സമ പോയില്ല വന്നു പിന്നെ ഡ്രസ്സ്‌ ത്ത് മാറ്റി നേരെ ജിമ്മി പോവും ജിമ്മി പോയിട്ട് പത്ത് പതിനൊന്ന് മണിയാമ്പോ തി ച്ച് വരൂ തിരിച്ചു വരുന്നു ഫു ഡ് കഴിക്കുന്നു കുളിക്കുന്നു കേറിക്കെടന്നൊറങ്ങുന്നു പിന്നെ പിറ്റേ ദിവസം ഇതേ പരിപാടി
ആ അതന്നെ ആ അതന്നെ നല്ലത് ആ
ഉം അപ്പൊ
ആ അങ്ങനക്കെ അങ്ങനെ ആ അതെ അതിലൊന്നും പെടാതിരിക്കട്ടെ ഉം പിന്നെ പൊറത്തൊക്കെ പോവാറു ണ്ടാരിക്കുല്ലേ ഫ്രീ ടൈമ്
ഫ്രീ ടൈം എന്ന് പറയാന് ഇല്ല എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മാസത്തില് രണ്ട് ലീവേള്ളു അപ്പൊ അത് വേണെ ഇല്ലാ എടുക്കായില്ല ഇവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് നന്ദി ഹിൽസ് അങ്ങനെ അ നമ്മുടെ അടുത്താണ് നന്ദി ഹിൽസ്
ഹലോ ഹലോ കർണാടകാന്ന് കേട്ടിണ്ട് മൈസൂര് ആ എങ്ങനെ
മ മൈസൂറല്ല നന്ദി ഹിൽസ്
മൈസൂർ ആണ് കർണാടകയി
ആ കർണാടക ബാംഗ്ലൂരാണ് ആ മൈസൂര് മൈസൂര് കൊറേ സ്ഥലങ്ങളൊണ്ട് കാണാന് കൊറേ പാർക്ക് പിന്നെ മൈസൂർ പാലസ് അവിടെയാണ് കൊറെ പിന്നെ മൈസൂർ സൂ ഉള്ളത് മൈസൂർ കൊറേ ഇണ്ട് വണ്ടർല്ലാ അതൊ ക്ക മൈസൂർ ആണ് പിന്ന
അതേല്ലേ ഞാൻ വിചാരിച്ചത് ഞാൻ ബാംഗ്ലൂരുന്നുള്ളത് ഞാന് വിചാരിച്ചിട്ടുള്ളത് തമിഴ്നാട് അവിടെ കർണ്ണാടകയിലാണല്ലേ
ആ കർണാടകയാണ് തമിഴ്നാട് എവിടെയാ ആ തമിഴ്നാട് കുറച്ചങ്ങ് പോയിട്ടുണ്ടെങ്കില് ഇപ്പോ ഹുസൂർ പിന്നെ മടിവാള കഴിഞ്ഞ് നേരെ പോവുകവാണെങ്കില് ഹസൂർ ഹസൂറിന്റെ തൊട്ടടുത്താണ് ബോർഡറാണ് പിന്നെ കർണാ തമിഴ്നാട്
അതെ ല്ലെ ആ അ
ഉം അടുത്തന്നെയാണ് ഹൈദരാബാദ് കുറെ ദൂരൊണ്ട് ഇവിടുന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെയോ ഒന്ന് രണ്ടു ദിവസത്തറ്റോ യാത്രയുണ്ട്
ആ അതെലേ ആ ഹൈദരാബാദ് ഏത് സംസ്ഥാനത്ത് വരുന്നെ
എങ്ങനെ
ഹൈദരാബാദ് ഏത് സംസ്ഥാനത്തിലാണ് വരുന്നേന്ന്
ആ അതൊന്നും അറിയത്തില്ലേ ആ ചേച്ചിന്റെ റേഞ്ച് പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേൾക്കുന്നില്ലേ ഹലോ ആ ഇല്ല ആ റേഞ്ച് പോയിന്ന് തോന്നുന്നു ആ ഇനി പറഞ്ഞോളൂ ആ കേക്കാവോ
ഹലോ റെയ്ഞ്ചിന്റെ ഇഷ്യൂ അങ്ങനെ എന്തലും ആണോ
ആ റേഞ്ചിന്റെ ആ റേഞ്ചിന്റെ ഇഷ്യൂ ക്കുവാൻ തോന്നുന്നു
ആഹ അതെല്ലേ ഉം
ആ
ഉം വല്യ കമ്പനിയിലാണോ അവർ
ആ നമ്മളിവിടെ ആ അത്യാവശ്യം വലിയ കമ്പനിയാണ് നമ്മള് ഈ ബിഗ് മാർക്കറ്റ്ന്ന് പറഞ്ഞ ഒരു ഈ ഷോപ്പിംഗ് മാർട്ട് പോലത്തൊരു ഇതുണ്ട് ഷോപ്പിങ് കോംപ്ലക്സ്
അതെലേ ആ അതിൽ വർക്ക് ചെയുന്നു ഉ
മെയിൻ വൈറോസ് നമ്മൾക്ക് തന്നെ ഒരു നാൽ ഒരു പത്തിരുപത് ബ്രാഞ്ചസ് ഉണ്ട് ഇരുപതിന്റെ മുകളിലുണ്ട് പിന്നെ അപ്പോൾ അതിന്റെ മെയിൻ വേറോസ് ഉണ്ട്
അതെലേ ഓ ഓ
ആ അപ്പൊ അവിടെയാണ് നമ്മളെ ഷോപ്പിലേക്ക് നമ്മളെ ബ്രാഞ്ചസിലേക്ക് മാത്രേ ഇവിടുന്ന് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് നമ്മൾ അതിനകത്ത് ത്ത് പിന്നെ ഗ്രോസറി ഐറ്റംസ് പിന്നെ ഡിപ്പാർട്ട്മെന്റില് അതായത് കിച്ചൻ ടോയ്സ്
മ് മ് ഓ അങ്ങനെക്കെ വീട്ടിലെ അമ്മേം അച്ഛനൊക്കെ ദിവസം വിളിക്കാറുണ്ടായിരിക്കുല്ലേ
ആഹ് ദിവസം വിളിക്കും അവരൊക്കെ ദിവസ ദിവസം എല്ലാ ദിവസവും വിളിക്കാൻ പറ്റി മഴേക്കെ ആണെങ്കില് ചെലപ്പോ കോള് പോവില്ലാ ആരെങ്കിലും
ആഹ് അങ്ങനെ ആഹ് ഇഷ്യു ക്കെണ്ടാവും മ് ആഹ് വീട്ടി അവിടെക്കെ എങ്ങനെ നാട്ടിൽ ആഹ് ആ നാട്ടിലൊക്കെ എപ്പോഴും മഴനാണോ
ആഹ് നാട്ടില് ഇന്നലെക്കെ വെയ്ലാന്നാ പറഞ്ഞത്. പിന്നെ വൈന്നേരം വിളിച്ച് ചോയ്ച്ചപ്പോ ചെറ്തായിട്ട് മഴ ചാറ്ന്ന്ണ്ട് മാർണോ
ആഹ് ആഹ് കേരളത്തില് ആഹ് ഇവിടെ ഇപ്പം മഴല്ല ഇന്നൂന്നലായിറ്റൊന്നും മഴൊന്നില്ല മ് കുഴപ്പൊന്നുമില്ല ഇവിടെ ആഹ് ഇതിന് മുന്നേ നല്ല മഴയായിര്ന്നു ആഹ് ഇവിടെ കേരളത്തിലെ ഏറ്റവും ഇഷ്ട്ടള്ള സ്ഥലേതാണ്
കേരളത്തില് അങ്ങനെ എല്ലാ സ്ഥലവും ഇഷ്ട്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ആഹ് നാടല്ലേ നമ്മളെ കൊണ്ട് കറങ്ങാ പോവാ ഇങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ്. ട്രക്കിങ് പോവാ ആഹ്
ആഹ് ഫ്രണ്ട്സുകളൊക്ക ആയിട്ട് എപ്പോഴും അങ്ങനെ വന്ന ആഹ് വന്നാലൊക്കെ ടൈം ഒക്കെ സ്പെന്റ് ചെയ്യാറ്ണ്ടാവായിരിക്കുല്ലേ
ആഹ് ആാഹ് ആഹ് അതൊക്കെ സ്പെന്റ് ചെയ്യാറ്ണ്ട്
ആഹ് ഇപ്പഴും ഏ സ്കൂളൊക്കെ പഠി പഠിച്ച ആഹ് കോളേജിലൊക്കെ പോ പഠിച്ച ഫ്രണ്ട്സാളൊക്കായിട്ട് ഇപ്പളും ആഹ് നന്നാറ്റ്പ്പൊ ഏ
കോൺടാക്റ്റ് ഉണ്ടോതാ
ആ അതെ അതെ കോൺടാക്ട് ഉണ്ടായിരിക്കല്ലേ
ആഹ് ഉണ്ട് പക്ഷെ ഏറെക്കുറെ ഇല്ല നമ്മളൊരു ബാക്ക് ബെഞ്ച് ന്നൊരു സെക്ഷനു അവിടെള്ള എല്ലരായിട്ട് കോണ്ടാക്റ്റ് ഇണ്ട് പിന്നെ അത്രത്തി ക്കുയിട്ട് ചിലരായിട്ടങ്ങനെ വല്യ കോണ്ടാക്ട് ഇല്ല ഇപ്പ ലേഡീസ് ആയിട്ട് അങ്ങനെ വലിയ കോണ്ടടാക്ട് ഒന്നുമില്ല ജെൻറ്സായിട്ടും അങ്ങനെ കോൺടാക്ട് ഒക്കെ ഉണ്ട് എന്നാലും വിരലിലെണ്ണാവുന്ന കൊറ ച്ച് പേര് അത്രേ ഉള്ളൂ കുറച്ച് നമ്മള് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നവർ മാത്രം
അവര് മാത്രമായിട്ട് ഏ കാണാറുണ്ടോ അതോ വിളിച്ച് വാട്സആപ്പ് ല് വല്ല സ്റ്റാറ്റസ് ആണ് അങ്ങനെയൊക്കെ
ആ അങ്ങനെയൊക്കെ ആഹ വിളിച്ച് മെസ്സേജ് അയക്കും ഇപ്പൊ എന്തേലും എടാ ഒരു മുന്നൂറ് രൂപ വാണോ ഓ രൂപണ്ടോ അങ്ങനെയൊക്കെ ചേഞ്ച്‌ ചെയ്യും ആ ആഹ് അനെയൊക്കെ ചോദിച്ചിട്ടുള്ളോ കുറച്ച് സംസാരിക്കും പിന്നെ അവരും പണിയെ പണിക്കൊക്കെ ഡ്യൂട്ടി ക്കൊക്കെ പോണല്ലേ
അതെ ആഹ അതെ ആഹ അതെ എല്ലാവർക്കും അവരുതായിട്ടുള്ള തിരക്കേള് ഉണ്ടാവല്ലോ
ക്കേലുണ്ട് അപ്പൊ ആ ഹാ അങ്ങനോ ഒരു വഴിക്ക് ഉം പിന്നെ നാട്ടിൽ പോയാ നമ്മളെ വീടിന്റെ അടുത്ത് വ ള ചെ ക്കന്മാരൊക്കെ നമ്മളെ ഫ്രണ്ട്സിന്റെ ഞങ്ങള അവരുടെ ഏജും കാര്യങ്ങളൊക്കെയാണ്
അതെ അതെ ആ അപ്പൊ അവരായിട്ട് കമ്പനിയായിട്ടാണ് ആ
വര്‌ വൈന്നേരം ഒക്കെ നമ്മൾ അ റങ്ങ പകലൊന്നും അ റങ്ങൂലാ വൈന്നേരം അറങ്ങി കൊ ണ്ട് ചായ കു ടിക്കാൻ പോവാ
ഏ പകലൊക്കെ ഫുൾടൈം ഒറങ്ങേ അതെ എങ്ങനെയന്ന് വീട്ടില് തല്ലുവൊക്കെ ആ അമ്മനോട് അച്ഛനോട് ഒക്കെ എന്തേലൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സമയം കളയാറാണോ
ആ ചിലപ്പോ ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാ കൊറേ ദിവസം നല്ലോ കിടന്ന് ഉറങ്ങും
ആ അതെ അതെ ആ
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ന ല്ല വൈന്നേരൊക്കെ ആയി പിന്നെ കുറച്ചേരം ടി വി കണ്ട് പിന്നെ വൈന്നേരൊ ക്കെകുമ്പോൾ അവർ വിളിക്കും വാ നമുക്ക് ചായ കു ടിക്കാൻ പോവാ ഇല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എടാ എനിക്ക് വ ണ്ടി കൊണ്ടെ നിക്ക് വർക്ക്ഷോപ്പക്ക് പോണം പോവാം നീ വരുന്നോ സാനം വേടിക്കാന്ണ്ട് എനിക്ക് ഹോസ്പിറ്റല് പോവാന്ണ്ട് നീയും കൂടി വരുന്നോ?
അങ്ങനെ ആ ഒ അങ്ങനൊക്കെ
അങ്ങനെയൊക്കെ പക്ഷെ എല്ലാരും പ്പോ ഉച്ചതട്ടി പോയി ഇപ്പൊ ആഹ് ഇപ്പൊ ആകെ
ചി അങ്ങനെ വല്ലതും ഒരിഷ്ടാണോ
ആ അതെ അതെ ഇഷ്ട്ടാണ് ആഹ് ചെയാർ ണ്ടായിര്ന്നു പണ്ട് ചെയ്യാറ്ണ്ടായിരുന്നു വോ ചെടിയൊക്കെ വളർ ക്കെണ്ടായിരുന്നു
ആൺകുട്ട്യാക്ക് ഭയങ്കര ഒ തായിരിക്കും മീ വളർ മീ വളർ
ആഹ് ആഹ് പണ്ട് ക്കെണ്ടായിര്ന്നു ഇപ്പ ലവ് ബേഡ്സ് മാത്ര ഒള്ളൂ
ആഹ് ഓക്കെ ശരി ട്ടോ
ഓകെ ശര്യന്നാ
അയ്ക്കോട്ടെ